ഇല്ല
ആഹ് പിന്നെ എന്തെടുക്കുവായിരുന്ന്?
ഓ മുറ്റടിച്ചങ്ങനെ കുത്തിരിക്കായിരുന്നു.
ആഹ് മഴേണ്ടാവടെ?
ഇല്ല മയ രാവിലെ ഒര് ചെറുങ്ങനെ ഒരു മഴേണ്ടായിരുന്നു.
ആഹ് ഇവിടെയും രാവിലെ രാവിലെല്ല ഇന്നലെ രാത്രി മുതലേ മഴേ ഇപ്പ ഒന്ന് തോന്നിക്കാട്ടോ.
ആഹ് അതെ ആഹ്
ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയിരുന്നുട്ടോ, അപ്പൊ ഞാൻ വിചരിച്ച് ഇയാളെ വിളിച്ചിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാന്ന് വിച ച്ച് അങ്ങനെ വിളിച്ചേ ആയിരുന്നു ട്ടോ ഞാനേ ആ കല്യാണത്തി പോയെടുത്താണെല്ല്യേ ഞങ്ങടെ ഇവിടെയൊക്ക്യാണെ ഈ ഈ കല്യാണത്തിനാണെങ്കി സദ്യക്ക് മീൻകറി കൊടുക്കത്തില്ല ട്ടോ ഞാൻ അവിടെ ചെന്നാ കല്ല്യാണത്തിന് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി കാരണം മീൻകറി ചോരെടെ കറിണ്ടല്ലോ അതാണ് അവിടെ കൊടുത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യായിട്ടാ ഇങ്ങനെ കാണുന്നേ അപ്പൊ ആഹ് സ്ഥലത്ത് അങ്ങനാണെന്ന്, അവര് അങ്ങനെ ഈ കല്യാണത്തിന് സദ്യക്ക് മീൻകറി കൊടുക്കുന്ന്. അന്നിട്ടാണെങ്കിൽ ഒരു സൈടിലാണെങ്ക ആഹ് ഈ പലതരം പാനീയങ്ങള് കലക്കി വെച്ചേക്കുന്നു കുടിക്കാനായിട്ട്. അത് തണുത്തത് തണുപ്പില്ലാത്തത് മധുരം ഉള്ളത് മധുരം ഇല്ലാത്തത്. അങ്ങനെ ഒരു ഒരു സൈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്താണെങ്കി ചി ചായയും കടീം ഈ എണ്ണയിൽ പൊരിച്ച ഏത്തക്കപ്പം ഉള്ളിവട മുളക് പൊരിച്ചത് ഇതൊക്കെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്താണെങ്കി ആഹ് ഐസ്ക്രീം ഉണ്ട് കേട്ടോ അത് ചോറ് നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് വരുമ്പഴേ തണുപ്പുള്ള ഒരു പദാർത്ഥം ഉണ്ട് കഴിക്കാനായിട്ട് കേട്ടോ അത് നമ്മള് പൂണ് കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് അത് മേടിച്ച് കഴിക്കാം. അങ്ങനെ അന്നിട്ടാണെങ്കി പന്തലാണെങ്കി ഉണ്ടല്ലോ? പന്തലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടത്തെക്കൂട്ട് സാധാരണ രീതിയിലൊന്നും അല്ല അതിനകത്ത് ഒരുപാട് പലതലം ഈ പൂക്കളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അലങ്കരിച്ച് അത് ആഹ് അല ങ്കാരെ ക്കെ ഒന്ന് കാണണം അത് തന്നെ ഒരു ഒ ഒരു മൂന്നാല് ദിവസത്തെ ജോലി ഉണ്ടായന്ന് തോന്നത ആ ആ അല ആ പന്തൽ അലങ്കരിക്കാനായിട്ട് തന്നെ കേട്ടോ അത്ര ഭംഗിയായിട്ട് അത് അലങ്കരിക്ക അലങ്കരിച്ചു വെച്ചേ ുന്നത് ട്ടോ ഉം അന്നിട്ടാണെങ്ക ഞങ്ങ എല്ലാരേും കൂടെ ആ കല്യാണത്തിന് പോയപ്പോഴേ ഹലോ കേക്കുന്നുന്തോ
കേൾക്കണ്ട്
ഞങ്ങള എല്ലാ എല്ലാരും കൂടെ ആരുന്നു കല്യാണത്തിന് പോയത് കേട്ടോ അ അത് ബസ് ആ തര ഞങ്ങാണെങ്കിൽ ഞങ്ങളുടെ എ വീട്ടുകാരും ആ് ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു വണ്ടി പിടിച്ചാ ഞങ്ങൾ പോയരുത് കാരണം ഈ കല്യാണ സ്ഥലം അങ്ങ് ദൂര ആായിരുന്നു കേട്ടോ അപ്പം ഞങ്ങ ഇത്രയും പേഴും കൂടെ ഒരു വണ്ടിക്ക അത് അങ്ങനെ ഞങ്ങള്ൾ ആ പോയ യാത്രയും എപളിയായിരുന്നു കേട്ടോ
ആഹ ആഹ
അങ്ങനെ ഞങ്ങവിടെ രാവിലെ പോയിട്ട് ഞങ്ങള് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള അവിടെ എത്തിയത് ഉച്ച കഴിഞ്ഞ് അവിടത്തെേ കല്യാണം സ കല്യാണ സമയം കഴിഞ്ഞു കേട്ടോ കല്യാണം ആ ദൂരയി ഉ ക ഇാണ് സമയം ക കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്ന് ഇ കല്യാണം സമയം കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ ആ കൂട്ടത്തിൽ ഞ- ഭക്ഷണം കഴിക്കാൻ കേറി അപ്പം എന്നിട്ട് ഈ മീൻകറി കൂടാതെ തന്നെ പലതരം കറികളുണ്ട് കേട്ടപ്പ എറച്ചിക്കറികളുടെ തന്നെ പല പല കറികളുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നേരം അവിടെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ അപ്പൊ അത് നേരത്തെ കല്യാണത്തിന് മുമ്പ് തൊട്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയുള്ള ആന്ന് തോന്നുന്നത് കാരണം എന്ത് ചായ കടി
ഐശരി എല്ലാംണ്ടാവലേ
ആ പലതരം പാനീയങ്ങൾ കുടി ക്കാനായിട്ടുള്ളത് എന്നിട്ട് ഉം ഇത് എല്ലാം പല പല രീതി കളറിലുള്ള പാനീയങ്ങളാണ് കലക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അത് വരുന്നവർക്കാണെങ്കിലേ ഓരോ രീതി കാരണം ഈ ഉം പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെയുള്ളത് പഞ്ച
ആ എല്ലാർക്കും ഒന്നും പറ്റില്ല
ആ അങ്ങനെ അപ്പൊ അവര് അതന ച്ചാ അവിടെ എല്ലാം അത് ചെയ്തു വെച്ചത് വെച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് ചൂട് വേണ്ടവർക്ക് ചായ ഉണ്ട് അന്ന് കാപ്പിയുണ്ട് കേട്ടോ ചൂടോടെ കുടിക്കണമെങ്കിൽ കാപ്പി ചായ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയുണ്ട് അത് നമ്മള് മധുരം ഇല്ലാത്തതാണെങ്കിൽ അങ്ങനെ മധുരം ഉള്ളതാണെങ്കിൽ അങ്ങനെ നമ്മള ഇഷ്ടം അനുസ ച്ചത് അത് തരാൻ വേണ്ടി അവിടെ ആൾ നിപ്പുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മളെ ഈ പന്തലിലോട്ട് സ്വീകരിച്ച് കേറ്റി- റ്റാനായിട്ട് രണ്ട് പെൺകുട്ടികള് നിപ്ഉണ്ട് കേട്ടോ അത് അവര് നല്ല അടിപൊളി സുന്ദരി പെൺ പിള്ളേര് കേ ട്ടോ അവിടെ രണ്ടുപേര് അപ്പുറം ഇപ്ര ആയിട്ട് നമ്മളെ തൊഴുത് അകത്തോട്ട് സ്വീകരിക്കാനായിട്ട് നിപ്പുണ്ട് ആ നിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങ ള് കല്യാണത്തിന്റെ അവിടെ ഇങ്ങനെ ഞങ്ങൾ ചെന്നപ്പോത്തിനു കല്യാണം കഴിഞ്ഞു പോലും ഞങ്ങക്ക് അറിയാൻ പറ്റീല്ലല്ലോ
ആ
അന്നരത്തേക്ക് ആണെങ്കിൽ അവിടെ വല്യ ഒരു എന്തോ ആ വലിയൊരു യന്ത്രത്തിന് അകത്തണെങ്കിലേ ഈ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കാ ആ അന്നേരം നമ്മള് കണ്ടില്ലല്ലേ കതു കാണാം എന്നി ക്യാരുന്നുള്ളത് ആ ആ ആ യന്ത്രത്തെ അതോടെ അവരിങ്ങനെ അത് പിടിച്ച വെച്ചത കല്യാണത്തിന്റെ ഈ യ കാര്യങ്ങളൊക്കെ യന്ത്രം വഴി അതെല്ലാം പകർത്തി വെച്ചിട്ട് അതൊരു വലിയ വലിയൊരു സ്ക്രീൻ പോലെ അന്നത്ത് ഇനെ കാണിക്കട്ടോ നമ്മുക്ക് കാണാം ഇ ഇപ്പൊ ഈ പെൺകൊച്ചിനെയും കൊണ്ട് വരുന്ന രമ്പം കല്യാണ പെൺകൊ- കൊണ്ട് വരുമ്പോ ആ പെൺകൊച്ചിനും ഉം മുന്നിലായിട്ട് കുറച്ച് പെൺപിള്ളേർ ആ ദേദേ അപ്പൊ ആ പെൺകുട്ടി കല്യാണം പെൺകൊച്ചിന്റി മുന്നിലാണെങ്കിൽ കുറച്ച് പെൺപിള്ളേർഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ കേട്ടോ അപ്പൊ ഈ കല്യാണ പെൺകൊച്ചും ഡാൻസ് കളിക്കും
അ ശരിയ അപ്പ അങ്ങനെ തന്നെയാണ് അപ്പ അങ്ങനെ തന്നെയാണ്പ്പ പെൺകുട്ടികളൊക്കെ ഡാൻസൊപ്പം കളിക്കും നമ്മളക്കാഴന്ന് മടി മ മടിയിരുന്നു അവർ അങ്ങനെ അങ്ങനത്തെ പരിപാടികള ഒന്നും ഇല്ലേനി ആണ്
അനത് തന്നെ നമ്മുടെ കല്യാണം നമുക്ക് മടിയാണ് പിന്നെ അങ്ങനെയുള്ള അത്ര സംഭവം ഇല്ലേ അത്രൊന്നും ഇല്ല ഇല്ല ആല്ല
ക്കേല്ലെ
അതെ അതെ ഒരുപാട് പുരോഗമനും വന്ന പത്തേക്ക് കല്യാണത്തിനും ഒരുപാട് മാറ്റ
ആ മാറ്റങ്ങൾ ചെയിഞ്ച് വന്നു ആ
എന്നിട്ടാണെങ്കിൽ വന്നിട്ടുണ്ട് അന്നിട്ട് അത് കഴിഞ്ഞിട്ട കല്യാണ ചെറുക്കനാണെങ്കിൽ വരാന് നേരത്ത് ഒരു ഈ മുല്ലപ്പൂന്റെ പന്തല് പോലത്തെ കേട്ടോ അതിങ്ങനെ അപ്പ്ര ഇപ്ര ന്നാല് പേര് പിടിച്ചൊരു പല്ലക്ക് പോലെങ്ങെനെ ഒരു കൊട പോലാക്കി കേട്ടോ അതിനകത്താണ് ആ അതിലേക്കുടി നടന്നാണോ അപ്പൊ ഈ ന്നടന്ന് കല്യാണച്ചെർക്കൻ ന്നടന്ന് വരുമ്പോ അ- അപ്പ്രോ ഇപ്പ്രം രണ്ട് ന്നാല് ര രണ്ട് പേര് ന്നിന്ന് ഈ മുല്ലപ്പൂവിന്റെ പന്തലിങ്ങനെ കൈ പിടിച്ചോണ്ട് ആ കൈ ആ കല്യാണപ്പെൻ ആ പന്തലിനകത്തൂടി ന്നടന്നു വരുവായി ട്ടോ അതൊക്കെ ഒരു ഒരു പുതുമയുള്ള കാര്യായിട്ട് തോന്നിട്ടൊ ഞങ്ങടിവടെ അമ്മളതൊന്നും കണ്ടിട്ടില്ലായിരുന്നു അല്ലല്ല അപ്പം ഞങ്ങളാണെങ്കി ആ സ്ക്രീനിനകത്താണ് ഇത് കണ്ടത് പക്ഷെ നമുക്കത് നേരിട്ട് കാണാൻ നമുക്ക് പ റ്റിയില്ലായിര്ന്ന് ഇന്ന്ട്ടാണ് നമ്മളാ സമയം കഴികിട്ടാര്ന്നു നമ്മള്ച്ചെന്നത് അപ്പ നമ്മള് ചെയ്യോ ഇത് കുറച്ചുകൂടി മുന്നേ വന്നെങ്കി നമ്മ ക്ക് അതെല്ലാ നേരിട്ട് തന്നെ കാണായിരുന്നല്ലോ ങ്ങളാ അത്രക്ക് ഫങ്ങിയാട്ടോ. അവടെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ഏട്ടോ. അത് കഴിഞ്ഞ്ട്ട് ഈ കല്യാണ മൺ പന്തൽൻ്റെ അടുത്തായിട്ട്തന്നെ ആ പാ ട്ടു പാടൻ ഒരു പയ്യൻ നി പ്പുണ്ട് ഏ ട്ടോ അന്നിട്ട് പാട്ട് പാടി അങ്ങട്ട് ആ പാട്ടിനൊപ്പം താളവിടാനുള്ളൊപകരണങ്ങളുണ്ട് കേട്ടോ ഉം ഓരോപകരണങ്ങൾ അപാ അഡിപൊളിയാ
അതിനൊക്കെ നമ്മള് പൈ ക്ക്യാഷങ്ങട്ട് കൊടു
അതന്നെ ന്നല്ലപൈസായിക്കാണും കേട്ടോ. ആ ന്നല്ലപേ കാഷായിക്കാണും ഈ പൈസയി കാണും ഈ കാര്യങ്ങളല്ലാം ചെയ്തതിന് അന്നിട്ടാണെങ്കി ആ സ്ക്രീനകത്ത് അവര്ടെ ആ പെൺകൊച് ചിൻ്റെ വീട്ടിൽ തലേന്നത്തെപരിപാടീടെ അനകത്ത് കാണിക്കുന്നുണ്ട് തലേന്നവരുടെ വീട്ടിൽ ന്നടന്ന കാര്യങ്ങൾ അപ്പൊ അവ അവിടത്തെ പന്തലിനകത്ത് ഡാൻസ് പാട്ട് ആ അങ്ങനെ അന്നിട് ട്ട് ഉം എന്താ കേക്ക് മുറി അങ്ങനെ ഓരോ കാര്യങ്ങള് അതിനാത്ത് കാണാ അന്നിട്ടാണെങ്കി അതിനാത് ത് തന്നെ ഈ കൊച്ചിങ്ങന്നെ പടങ്ങളൊക്കെ എല്ലാം ഉം ന്താ പകർത്തിയേന്റെ ചിത്രങ്ങളും ആം ഓരോ ഉം ദോം ചലിശ്ശോണ്ടുള്ള ചിത്രങ്ങൾ ചലി ക്കുന്ന ചിത്രങ്ങളൊണ്ടല്ലോ അങ്ങനെ ഒള്ള കാര്യങ്ങള് റ്റീ ഈ എന്താ സ്ക്രീൻ ആ ത്ത് കാണിക്കുന്നൊണ്ട്ട്ടാ അതൊക്കെ നല്ല രസാരുന്ന് കാണാൻ
ആ ആ അതേ പ്പ ഞ ഞമക്ക് പുതുമ പുതുമയാരി നമ്ക്ക്
ആ നമ്മള് അങ്ങനെ ഇ ഇവിടൊന്നും അങ്ങനെ കാണാ ത്ത ഒരു രീതിയിലൊള്ളൊരു കല്യാണവാരുന്ന് അ പറഞ്ഞോ
അല്ലാ അമ്മക്ക് അതൊക്കെ കാണുമ്പാെരൽഭുതായി തോന്നും പറയ നമ്മളെ നാട്ടീല്ലാത്തൊരോ കാര്യങ്ങമ്മക്ക് കാണാനും അവിടുത്തെ രീതികളൊക്കെ അറിയാനൊക്കെ സ് സാധിക്കും
അതേന്നേ ഇതുപോലായിരിക്കും ഓരോ സ്ഥല ങ്ങള് ഓരോ രീതിയിലായിക്കില്ലെ നമ്മ അതേതെ
ഇപ്പ ഊം
അപ്പൊ നമ്മളവിടെ പോയതോണ്ടാണ് ഇങ്ങനെക്കെ ഇത്രേം ക്ക് കാര്യങ്ങളൊണ്ട് കല്യാണത്തിനിങ്ങിനിക്കേം ചെയ്യാം എന്നൊക്കെയൊള്ളത് നമ്മള് മനസ്സിലായ ത്ട്ടോ അതുപോലെതന്നെ ഞങ്ങടെ ഞാമ്പർല്ലേ ഞാൻ ഞങ്ങടെ ഈ ഫാ ത്തു ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടുല്ല കേട്ടുല്ല സദ്യക്ക്യ് മീങ്കറി കൂട്ടുന്നത് ശ്ശെ അവിടെ ചെന്നപ്പ ഞാൻ നമ്മെല്ലാവരും ഇവിടുന്ന് ചെന്നവരൊക്കെങ്ങ് ഞെട്ടിപ്പോയി യ്യോ ഇതെതെന്താ ഇവര് ഇങ്ങനെ ചെയ്ത് ന്നൊക്കെ അപ്പ നമ്മളവിടെ തെരക്കിയപ്പഴാ പറഞ്ഞെ അവിടെ അങ്ങനെ ആണെന്നുള്ളത് അന്ന് അവർടെ കല്യാണം തിന് അവര് സദ്യേടെ കൂടി മീങ്കറി കൊട്ക്കും അതവര്ടെ ഒരു ഒരു താണ് ആ ശീലമാണെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് നമ്മുടെ നാ ലോട്ട് വരുമ്പോ അവർക്ക് ഒരു അത്ഭുതമായിയിരിക്കും ഇതെന്താ ഇവിട്ത്തെ നമ്മ്ടെ
അവർക്ക് ഇവിടത്തെക്കാ അത്ഭുതം ഉം അമ്മക്ക് അവര് കാണുമ്പ ണ് അത്ഭുതം അതെപോലെ ഓരോ നാട്ടിലും ഓരോ മാറ്റങ്ങളായിരിക്കും
നിങ്ങളുപ്പോഴയാണ് കല്യാണാെ ണ്ടായിര്ന്നോ
ആ ഞങ്ങൾക്ക്ണ്ടായിരുന്നു ഞങ്ങൾ അ ഇതൊക്കെശന്റെ കല്യാണം തന്നെ ആയി
ഉ ഇതുപോലെയൊക്കെ തന്നെയാണോ ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെയാണോ
ആ ആ നമ്മള ഇവിടെ രണ്ടു തരം ഭക് ക്ഷണം ഉണ്ടാവും പിന്നെ അയ്ക്ക് വേണ്ടി പൊരികള് പിന്നെ നമ്മക്ക് ആ വേണ്ടത് ബ്രോസ്റ്റോ അതെക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ തന്നെയാണ് ഐസ്ക്രീം എല്ലാം ഉണ്ടാ പാനീയങ്ള് നമുക്ക് വേണ്ട പാനീയങ്ങൾ തരും ആദ്യം പിന്നെ എല്ലാ സാധനവും ഉണ്ട്
അന്നിട്ട് കല്യാണ പെണ്ണിനെയും കല്യാണ ചെറുക്കനെയൊക്കെ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലുമൊക്കെ ഇതുല പാട്ട് ഇടാൻ
ആ പാട്ട് ഡാൻസ് ഒക്കെ ക്കണ്ട് ഞങ്ങളിപ്പോ ന്നാള് പോയിട്ട് ഞങ്ങള് പറഞ്ഞ പോലെ പെൺകുട്ടി പുതിയ പുതന്നാരി തന്നെ ഡാൻസന്തൊക്കെ കളിക്ക പാട്ട് പാടനെയൊക്കെ അല്ല ഞങ്ങക്ക് തന്നൊരു അത്ഭുതമായിരുന്നു തോന്നിയപ്പ എന്ന ശരിട്ടാ
ആ ശരി